ആഹ് കേൾക്കാം കേൾക്കാം എന്തുണ്ട് വിശേഷം
വിശേഷം സുഖായിട്ടിരിക്കുന്നു ആദ്യം എഴുന്നേറ്റയാള് കുഞ്ഞാള് ഒറങ്ങി തുടങ്ങി
അയ്യോ പാവം
ആ രണ്ടാമതെഴുന്നേറ്റയാള് കഴിച്ച തീർന്നിട്ടില്ല അപ്പം മൂന്ന് പേർക്കുടെ ഒരുമിച്ചായിരുന്നു കൊടുത്തോണ്ടിരുന്നത് ഇന്ന് ഇച്ചിരി എല്ലാരൂടൊന്ന് പന്തികേടായി അതെല്ലാം കുളവായി മൂത്തയാളെന്റെ വീട്ടി പോയേക്കുന്നു
ആഹാ അവര് വഴക്കുണ്ടാക്കോ
വല്ല്യ കൊഴപ്പില്ലെന്ന് പറയാം പ അവരവരുണ്ടാക്കുന്ന വഴക്ക് അവരവര് തീർത്താ കൊഴപ്പില്ല എന്നെ എടപെടുത്തിയാ ഞാൻ മൂന്ന് പേർക്കിട്ടും കൊടുക്കും അന്ന് പറഞ്ഞ ക്കുന്നോണ്ട് അവരവര് തന്നെ അതങ്ങ് പരിഹരിക്കും
കുഞ്ഞുങ്ങള് മൂന്ന് പേരാവുമ്പോ രസവല്ലേ കൊച്ചു പ്രായവല്ലേ
ഉം അതെയതെ
ആഹ് ഇളയാളെങ്ങനെയാ വർത്താനൊക്കെ പറഞ്ഞ് തൊടങ്ങിയോ
ആ എല്ലാം പറയും എല്ലാം അറിയാം എല്ലാ വിവരങ്ങളും പറയും ചെറിയ തിരുത്തും കാര്യങ്ങളും ഒക്കെയുണ്ട് എന്നാലും വിവരങ്ങളും കാര്യങ്ങളും എല്ലാം പറയും അറിയും അമ്മിയുടെ അമ്മി അമ്മി അമ്മി കൂടെ കൂട ഇല്ലയില്ലയില്ലയില്ലയില്ല
ചെലര് ഇളയ കൊച്ചാവുമ്പഴേ ഏഹ് എല്ലാം മൂത്തവരുടെ കയ്യിന്ന് മേടിക്കാനും അവര്ടെ അവരോട് അവര് ഇവൻ ഇവള് ചെയ്യുന്ന തെറ്റ് അവര്ടെ പേരിലേക്ക് ആക്കാനൊക്കെ നോക്കെ ചെലെ കുഞ്ഞുങ്ങള്
ഇവിടെ അങ്ങനെ തെറ്റ് അങ്ങനിങ്ങനെയൊന്നുല്ല പക്ഷെ എങ്കില് മൂത്താൾ ത്തവരുടെ പെൻസിലും ബുക്കും എല്ലാം ഒപ്പം തന്നെ ഇവർക്കും വേണം
അതെയോ
ഉം എല്ലാം മൂന്നെണ്ണം ഇവിടെ ഉണ്ടാക്കി എടുക്കും
അവക്കപ്പൊ ബുക്ക് വേറെ മേടിക്കുവൊ എന്നിട്ട്
ആഹ് ചെറിയ ബുക്ക് പഴയതൊക്കെ ഇരിക്കുന്നതൊക്കെ പൊതുച്ചിലൊക്കെയുള്ളത് നോക്കി നല്ല പേപ്പറ് നോക്കി ഒക്കെ പെൻസിലു ഒരു റബറും ഒക്കെ കൊടുത്ത് അടുത്തിരിത്തും
ആഹ് ട്യൂഷനുണ്ടോ കുഞ്ഞുങ്ങൾക്ക്
ഇല്ല അത്യാവശ്യം ഞാൻ പഠിപ്പിച്ചോണ്ടും പിന്നെ സ്കൂളീന്ന് പോയിട്ട് വരുന്നതൊക്കെയായിട്ടേയുള്ളു
സി ബി എസി ആണോ
ആഹ്
പഠിച്ചോളോ?
ആഹ് കൊഴപ്പല്ല പഠിച്ചോളും പയപ്പ മൂന്നിലെ ത്തീട്ടെല്ലേയൊള്ളൂ നമക്കത്യാവശ്യം നോക്കി പോവാവുന്ന പോലെ പോവുന്നു.
നീ ടൂറ് യാത്രയൊക്കെ പോയാര്ന്നോ?
ഇപ്രാവശ്യം ടൂറ് പോക്കൊക്കെ ഭയങ്കര പാടായി പ്പോയി. ചൂടല്ലായിരുന്നോ? പിള്ളാരെ മൂന്ന് പേരേ ആഹ് പിള്ളാരെ മൂന്ന് പേരേം കൊണ്ട് നമ്മള് എറങ്ങി പിന്നെ പാമ്പ് ശല്യവും പാമ്പിന്റെ എല്ലാ അങ്ങനെ വന്നത് കൊണ്ടൊക്കെ അങ്ങനെയെക്കെ ഒത്തിരി ഏഹ് ടൂറൊക്കെ ഒരു ദിവസൊക്കെ പോയി പെറ്ക്കിയെക്കെ ങ്ങനെയെക്കൊന്നൊഴിവായി പോയി.
അതെന്നല്ല നമക്ക് ചൂട് സമയത്ത് ഭയങ്കര ചൂടുവായിപ്പോയി മഴ സമയത്ത് ഭയങ്കര മഴയുവായി പോയി.
എറങ്ങാമ്പറ്റാത്തൊരവസ്ഥയായിപ്പോയി മൊത്തത്തിലങ്.
തീർച്ചയായിട്ടും അ സമയം ഞങ്ങള് പോയില്ല ഞങ്ങക്ക് ഇവടെ ഇങ്ങനെ ഈ കൃഷി അന്ന് ചൂടല്ലായിര്ന്നോ അപ്പൊ ഇത് മൊളക് ഞാം പർഞ്ഞില്ലേ മൊളക് കൃഷി ചെയ്ത്ട്ട്ണ്ട്. ഈ കോടാലി മൊളകൊന്ന് പർഞ്ഞത് മാലിമൊളക് മാലിമൊളകെന്ന് കേട്ട്ട്ട്ണ്ടാ?
ആഹ് ഇണ്ട് ണ്ട് ണ്ട് ണ്ട് ണ്ട്.
അത് മാലിമൊളക് ഉണ്ടമൊളക്.
ആഹ്
അതിന്റെ തന്നെ കോടാലിമൊളകുന്ന് പറയും മാ മാലിമൊളകിൻ്റെ ഇച്ചിരൂടിം നീളുണ്ടാവും. ത്തിരോണ്ടി നല്ല ഷെയ്പ്പും വേറെ.
ഉം
അത് നമ്മള് ആഹ് അത് നമ്മള് കേ കൃഷി ചെയ്തിട്ടുണ്ട് കൊറച്ച്. അപ്പൊ വം വയങ്കര കൊടും വേൻലായപ്പൊ ഒരു ദൊവസം നനയ്ക്കാതിരുന്ന പിറ്റേന്ന് വാട്ടം വന്നു.
ഉം
അപ്പൊ നമ്മളെങ്ങനെല്ലത് അഡ്ജസ്റ്റെയ്‌ത് ഇച്ചിരി വെള്ളാ ഒഴിച്ച് നനച്ചോകൊണ്ടിരി
അതിന് വെലയുണ്ടോ മൊളകിന്?
ഷം കൊറച്ച് വെലയുണ്ട്. ഇപ്പോ അഹ് നമ്മള് പഴ്ത്തതാണെങ്കി പഴ്ത്തത് മാത്രം ഒരു സ്ഥൽത്ത് കൊണ്ട് കൊടുക്ക്ന്ന്ണ്ട് പച്ച്യാണെങ്കി പച്ച മാത്രൊര് സ്ഥൽ തങ്ങനെ കൊട്ക്കും. ആയി വെര്ന്നേള്ളൂ നമുക്കിതിന് വെല ക്ക് ഇപ്പ ഈ മഴക്കാലാവുമ്പോ ഇനി പൂ പിടിക്കാൻ സാധ്യത കൊറവാ. ഓവർ മഴയായ പൂ പിടിക്കത്തില്ല പൂ ചാടിപ്പോവും.
ആഹ്
അത് എന്ത് സാനാതെന്നെ നമ്മൾക്കിപ്പ ഇപ്പ തിനിപ്പ ഡിമാൻഡ് കൊറവാണെ
ഉം
ഇനിയിപ്പോ മഴക്കാലാവുമ്പോ ഒരു സ്ഥൽത്ത് ഈ സാധനം കിട്ടാൻ പാട അപ്പ വര് വയങ്കര വെല കൂട്ടും. അപ്പ ഇത് കിട്ടില്ലാന്നറിയാം അത്കൊണ്ട് വെല കൂട്ടും.
അതെ
അങ്ങനെണ് ഞങ്ങക്ക് പറ്റ്ന്ന എല്ലാ കാര്യും.
ഉം നിങ്ങക്ക് മാത്രവല്ല ഞങ്ങ എല്ലായിടത്തും അങ്ങനെക്കെ തെന്നെ ഏലക്കായിം അങ്ങനെ ഏലക്കായ്ന്റെ പൂ പിടിക്കും മഴ വരും ഞാൻ പറഞ്ഞില്ലേ ചൂട് കൂടുമ്പോ പൊഴിയും വെള്ളം അടിക്കുമ്പോ നിക്കും മഴ പെയ്യുമ്പോ കൂടും പൊഴിയും അഴുകല് എല്ലാം ഒണ്ട് എല്ലാം എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെ
കൊക്കോ ആണെങ്കിലും കൊക്കോ ഒരു ദിവസം ആയിരം രൂപ കേറി വന്നു ഒറ്റടിക്ക് ഒണക്കക്കൊക്കോയ്ക്ക് ആയിരം രൂപയും പച്ചക്കൊക്കോയ്ക്ക് അറുന്നൂറ് എഴുന്നൂറ് രൂപ കേറി വന്നു
ആഹ്
പക്ഷെ ഒറ്റടിക്ക് ഒരാഴ്ചയുംകൂടെ താഴെയും ചെയ്തു
ഉം
അപ്പൊ പിന്നെ ഇത്രയും വെല കേറിന്നപ്പോ എല്ലാർക്കും കളവ് മോഷണം എല്ലാ സ്ഥലത്തും മോഷണം പോയി
ആഹ് ഹാ ഹാ ഹാ ഹാ
ഭയങ്കര വിഷയായി ഭയങ്കര വിഷയന്ന് പറഞ്ഞ പോര
ഇവിടെ ഒരു ഇവിടെ ഒര് കിലോ ഏലക്കായ്ക്ക ഉണക്കക്കായ്ക്കൊക്കെ നാലായിരം രൂപ മൂവായിരം രൂപ ഒക്കെ കേറിയായിരുന്നു ആ സമയത്ത് ശാരം ഉൾപ്പെടെ അതീന്ന് ഉണ്ടാവുന്ന തണ്ട് ഉൾപ്പെടെ ആൾക്കാര് കണ്ടിച്ചുകൊണ്ട് പോകാൻ മോഷണം അവിടെ പിടിച്ച്പറി ഇവിടെ പിടിച്ച്പറി
ഓ പച്ചക്കായ്ക്ക് എന്തു വിലണ്ടായി
പച്ചക്കായ്ക്ക് നേർ പകുതി വില ആയിരത്തി അഞ്ഞൂറ് രൂപ
അത്രയും വില കിട്ടിയോ
അത്രയും കിട്ടുമായിരുന്ന സമയം ഒണ്ടായിരുന്നു അതീ പറയുന്ന പോലെ മഴയീതിരെയില്ലയന്ന് കാണുമ്പോ ഇവര് വില കൂട്ടി
ഓ അതന്നെ ഇതിന്റെ ഇവരുടെ നേക്കങ്ങനെ കടക്കാരും ഓട്ടോമാറ്റിക്കായിട്ട് അവരത് ചെയ്യണതാ ഇപ്പ ഇനി ഞങ്ങക്ക് കോടമ്പോ യുടെ സീസൺ ആയോണ്ട് ഇനിയിപ്പോ അവർക്ക് ഞങ്ങക്ക് വെല കിട്ടില്ല
ആഹ്
ഇല്ല ഈ തവണേന്നെ കൊടമ്പുളി ഒരു സ്ഥലത്തും ഇല്ലാട്ടോ കൊറവാന്നെനിക്ക് തോന്നുണു
ആഹ് ഹാ ഹാ
ഞങ്ങളുടെ പറമ്പില് ഞങ്ങള് നല്ല അടിപൊളി ഒരു കോടമ്പൊളിയുണ്ട് നല്ല സൂപ്പർ കൊടമ്പുളി പക്ഷെ അത് ഇത്തവണ കായ്ച്ചിട്ടേ ഇല്ല നറച്ച് ഫാഷം ഫ്രൂട്ട് കയറിക്കെട ക്കുവാ അതില് നല്ല വയലറ്റ് വാഷം ഫ്രൂട്ട് നല്ല മധുരവാ
ഉം ഉം ഉ അത് നല്ലതല്ലേ മരുന്നായിട്ടും അതും കൊടുക്കാലോ നമുക്ക്
അത് ഞങ്ങള് കൊടുക്കാറില്ല ഞങ്ങക്ക് വേറൊരു പറമ്പുണ്ട് അവിടെയാണ് ഈ സംഭവ എല്ലാ അപ്പൊ ഞങ്ങള് അവിടിന്നലെ ഞാനിപ്പോ മൊളകിന്റെ ചോട് മൊത്തം ഒരാളുണ്ടാരുന്നു മൊത്തം തെളിക്കാൻ പോയേക്കുവാരുന്നു
ആഹ്
മൊത്തം പുല്ലായിരുന്നു മൊത്തം പുല്ല് ഞങ്ങള് കാടു പോലെ വീശീയിട്ട് ചുറ്റിനുള്ള പുല്ല് പറിച്ച് അതങ്ങ് ചോട്ടിലിട്ട് കൊടുത്തു വളം ഇട്ടു വളം തൂവിക്കൊടുത്തു
ആഹ്
അപ്പൊ ഞാൻ ഞങ്ങളവിടെ പാഷം പൂട്ട് ചെറിയ വലയിട്ട് കൃഷി പോലെ ചെയ്തിട്ടുണ്ട് ചെറുത്
ആഹ്
അപ്പ അവിടെ പഴുത്തെടുപ്പുണ്ടായി ഞാൻ കൊറെ ഞങ്ങള് കൊറേ പറിച്ച് ഇവിടെ കൊണ്ടെന്ന് ഞങ്ങള് പൊട്ടിച്ച് ഇത് കപ്പിലിട്ടിട്ട് ആ ഇച്ചിരി കാന്താരി മുളകും ഇച്ചിരി ഉപ്പും ഇച്ചിരി പഞ്ചസാരയിട്ട് ഞങ്ങള് എല്ലാര് കൂടി ഞങ്ങൾ വീട്ടിലെല്ലാരും കൂടി ക കുടിക്കും
ആ അടിപൊളി സൂപ്പർ ദെസേട്ടാ
പിന്നെ നല്ല സൂപ്പറാ ഭാഷംബൂട്ട് ഏറ്റവും നല്ല സാധനാ നമ്മുടെ ശരീരത്തിന് ഗുണവും ഏ ന്താപറയാ രുചിയും എല്ലാം അടങ്ങിയതാണ് ഭാഷംബൂട്ട്
ആ
അതെങ്ങനെന്ന് വെച്ചാൽ ഞാൻ നമ്മള് പ്പനി പിന്നെ നമുക്കൊരു ഗുണം ചെയ്യാം ഭാഷംബൂട്ട്നമുക്ക് ഇഞ്ചി ഏ പിന്നെന്തുട്ടാ ഫാഷംബ്രൂട്ട് ചെറിയ മാ പച്ച മാങ്ങല്ലേ
ആ
അത് ഉപ്പ് പിന്നെ മധുരം വേണ്ടര്ക്കു മധുരൊടാം ഏ കാന്താരി വേണ്ടര്ക് കാന്താരിടാം ഇതെല്ലാടെ കൂടി ചെയ്ത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസാക്കി അരിച്ചെടുത്ത് കുടിച്ചാ നല്ല സൂപ്പറാ
ഓ എനിക്ക് ഇതെന്നെ ബ്ലാഷ് ടെമി ബ്രാഷൻപൂട്ടിന്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടായിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ട നിക്ക് ആ ന്നട്ട് നമക്ക് വൈരക്കെട്ടൊ വളരെ ചുര് തിങ്ങിയതായിട്ടൊക്കെ എവിടെലൊക്കെ ഓ കിട്ടാനൊള്ളൂ അല്ലാതെ മറ്റേതൊക്കെ ഉണ്ട് പക്ഷെ നല്ല് നമുക്കില്ല
മഞ്ഞയാണോ
മഞ്ഞ മഞ്ഞ
പിന് ഞങ്ങൾക്ക് വേറൊരാള് മ് ഞങ്ങക്ക് ഓവൽ ഷേപ്പിലുള്ള ഒരു ഭാഷബൂട്ട് കൊണ്ട്തന്നു മഞ്ഞ തന്നെ ഓവൽ ഷേപ്പ് നല്ല മധുരാ ഞാൻ പിന്നെ അത് പാവിട്ടുണ്ട് അത് പൊടിച്ചിട്ടില്ല
ക്യാ അത്യാവിശ്യ സ്ട്രോബെറി പെരയില്ലേ
ആ
സ്ട്രോബെറി പേര ചെറിയ കുഞ്ഞ് പേരക്കൃ
ആ
അത് സ്ട്രോബെറി പോലെ പഴുത്ത് വെരുമ്പോ ചൊക ചൊകാന്നിരിക്കും
ഓ ഹൊ ഹൊ
സ്റ്റോബ റൗണ്ടായിട്ട്
ഇവിടെ വയ് ഇവിടെ വയ്ലറ്റ് നിറഞ്ഞ പേരെക്കെയുണ്ട്
ഉള്ള് വയലറ്റ്
പൊറം വയിലറ്റ്
ഓ അതെവിടെന്നട്ടി
അതിങ്ങനെ എവിടെയോ പപ്പ ദൂരെ വിടെയോ പോയപ്പോ ബെഡ്ഡിങ് ചെയ്തത് ങ്ങനെ കണ്ട്
അതിന്റെ എലയും അയിന്റെ എലയും വൈലറ്റ് കളറല്ലേ
ഏറെക്കൊറെ ആ ഏറെക്കൊറെ അയിൻ്റെ വൈലറ്റായിട്ട് വെരും എന്നാലും അത്ര വയലറ്റ് വയലറ്റാണ് എങ്കിലും അത്ര ഒരു ഇത് പറയ്ല്
ചാര കളർ കാപ്പിപ്പൊടിയുടെ കളർ അത്ര ഇല്ലെങ്കിലും ആതേ മോഡല് ഞാനതെന്താച്ചച ഞങ്ങള്ടെ പറമ്പിൽ ഞാൻ ഞങ്ങൾ നേഴ്സറീന്ന് ഒര്
പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ
നേഴ്സറിന്ന് ഞങ്ങള് ഇത് മേടിച്ചായിരുന്നു ഏഹ് ഈ വൈലറ്റിന്റെ ഒരു പേരതൈ മേടിച്ചു എന്നി ട്ട് ഞങ്ങൾ നട്ടിട്ട് നല്ല വണ്ണം നിറച്ച് പേരക്കയുണ്ടായി
ഉം
ആ പേരക്കേല് എന്നിട്ട് ഞാൻ എന്ത്‌ ചെയ്തെന്ന് അറിയാമോ എന്നിട്ട് ആ ആ പേര ഉണങ്ങിപ്പോയി ഞാൻ ആ പേരക്കേന്ന് പഴുത്ത പേരക്ക പാവി പിടിപ്പിച്ച് ആഹ് തൈ ഉണ്ടാക്കിയിട്ട് ഏഹ് അതും ഇപ്പ ഞാൻ സപ്പറൈറ്റ് നട്ടു രണ്ട് തൈ പിടിച്ചു സൂപ്പറായിട്ട് ആ പേരമരത്തി ഇപ്പൊ പേരക്കെ ഉണ്ടായി കെടക്കണു എനിക്ക് അതുകൊണ്ട് ഭയങ്കര സന്തോ പക്ഷെ അതേപോലെ തന്നെ പാവി പിടിപ്പിച്ച് അതിൽ നിന്ന് ഉണ്ടായിന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം
ഉം
പിന്നെ ഞാൻ ഈ സ്ട്രോബറി പേരാന്ന് പറഞ്ഞത് എനിക്ക് ഒരാൾ തിന്നാൻ തന്നതാ അത് ഞാൻ പാവി പിടിപ്പിച്ച് സ്ട്രോബറിന്ന് കൊണ്ട് തൈ ന ട്ടിട്ട് നിറച്ചുണ്ടായിക്ക്ണ് കൊ കൊല കുത്തി
ആഹ്
അതൊരു പ്രത്യേകതയാ ആർക്കും വേണ്ട ഇപ്പം ചെറിയ പുളിപ്പും ചെറിയ ചവർപ്പുവാ ഈ സംഭവം
ഇതും നല്ല പോലെ മിക്സി പൊറത്തെ ആ തൊലി അങ്ങ് ചെത്തിയിട്ട് ഒരു ഐസ് ക്യൂബ് ഒക്കെ ഇട്ട് നല്ല പോലെ ആ മിക്സിയിലിട്ട് നല്ലപോലെ അടിച്ച് ഇങ്ങോട്ട് എടുത്ത് കഴിഞ്ഞാല് കുരു കടി ക്കാതിരിക്കാൻ അരിച്ചെടുത്ത് കുടിച്ചാൽ നല്ലതാ
ഏത് സിസ്റ്ററേ ഈ പേരക്കയോ?
ആ പേരക്കാ നമ്മള് കടിച്ച് തിന്നുമ്മോ അല്ലേ ഒന്നോ രണ്ടോ തിന്നിട്ടൊക്കെ അങ്ങനെ അങ്ങ് പോവും ഒത്തിരി പേര് ഞാൻ ജ്യൂസ് അടിച്ചു കുടിക്കണം
ഓക്കേ ഓക്കെ ശരിയെന്നാ ഓക്കെ
ഓഫേ